ആ ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു
നീ ആഹാരമൊക്കെ ഉണ്ടാകോ തനിയെ
ഓ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും
സ്വന്തമായിട്ട് നിനക്ക് ആഹരാരോഗം ഉണ്ടാക്കാ അറിയായിരുന്ന
ഓ ഞാൻ ഞാനാണ് വീട്ടില് കൂടുതലും ഫുഡ് ഉണ്ടാക്ക കാരണം വീട്ടുകാരൊക്കെ രാവിലെ ജോലിക്ക് പോകവും അങ്ങനെയൊക്കെ ച ചോറ് വെക്കും കറികളൊക്കെ വെക്കും ചോറും പിന്നെ കറികളൊക്കെ വെക്കണം
അങ്ങനെ ഇന്ന എന്തോ സ്പെഷ്യൽ ആയിട്ട് നീ ഉണ്ടാക്കിയെ
ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സോയാബീൻ കറിയും ചമ്മന്തിയും തോരൻ പിന്നെ വിഴുക്കും ആഹ അച്ച അച്ചാറും ആ ഇത്രയും ഞാൻ തനിയാണ് ഉണ്ടാക്കിയത്
നിനകിത് ഉണ്ടാകാനൊക്കെ അറിയാരുന്നാ
ഓ ഞാൻ യട്യൂബ് ഒക്കെ നോകിയാ
ആഹ് ഞാനും ഇങ്ങനെന്നെ യൂട്യൂബ് ഒക്കെ നോക്കി തന്നെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്
അങ്ങനെ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ കൊറെ പഠിച്ചു
അങ്ങനെ എന്തൊക്കെയ അപ്പ നല്ല സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന എന്തോന്ന് വേറെ വെറൈറ്റി ആയിട്ട് സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കത്തില്ലേ
ഏതാണ്
സ്വീറ്റ്സ് ഐറ്റം ഒന്നും ഉണ്ടാക്കതില്ലേ നീ
സ്വീറ്റ്സ് അങ്ങനെ ഞാൻ പൊതുവേ ചെയ്യാറില്ല പിന്നെ സ്നാക്സ് ഉണ്ടാക്കും
ഞാൻ ഇന്നിപ്പോം സ്നാക്സ് ഉണ്ടാക്കില്ല ചോറും പിന്നെ കറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചല്ലോ
ഞാന്
ആ ഉള്ളിവടയൊക്കെ ഇണ്ടാക്കാൻ അറിയാം
ഞാനും ഉണ്ടാക്കും ഉള്ളിവട പരിപ്പുവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം മഴയതൊക്കെ
ആ പരിപ്പുവട ഞാൻ ഉണ്ടാക്കത്തില്ല ഉള്ളി വട ഉണ്ടാക്കും ഉള്ളി വട വലിയ പാടില്ലല്ലോ കൊറച്ച് സവാളായും മാവും മാത്രം മതി.
ഇത്തിരി ഉപ്പും കൂടെ ഇട്ട്, മുളകും നിങ്ങള് മുളക് ഇടത്തില്ലേ. ഞാൻ കള കളറിന് വേണ്ടിട്ട് ഇപ്പൊ മുളക് പൊടി ഇടും അല്ലാതെ. മൊത്തം മുളകും അരിഞ്ഞൊക്കെ ഇടും, എന്നിട്ട് പൊരിച്ചെടുക്കും ഉം പക്ഷെ. എണ്ണ വേണം അതാണ്.
ആഹ് എണ്ണ എണ്ണക്ക് വില കൂടി.
എണ്ണക്ക് വില കൂടുതലായോ ണ്ട് അത് ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും കൊഴപ്പുല്ല ഉണ്ടാക്കി. ഒന്നാതെ നമ്മള് പുറത്തു നിന്നൊക്കെ മേടിച്ച് കഴിക്കാലോ, ഇപ്പൊ ഏഹ്. ആഹ് ബ്രെഡ് മാവിന് മുക്കി ഉണ്ടാക്കുന്നതല്ലേ.
അതിന് എണ്ണ വേണം ഇത് അതല്ല.
അതല്ലാതെ വേറെ എന്തോന്നാണ്.
ബ്രെഡ് ഒരു മുട്ടയും വേണം, രണ്ട് ബ്രെഡും ഒരു മുട്ടയും.
ആഹ് എന്നിട്ട് എന്തോ ചെയ്യും.
അത് ആദ്യം. ആഹ് നമ്മള് മുട്ട ഫ്രൈ ചെയ്യുന്നപോലെ ഓഹ് ഉള്ളിയും മുളക് ഒക്കെ ഇട്ടിട്ട്. മുട്ട പാനില് ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കും, എന്നിട്ട് അതിന്റെ മുകൾഭാഗ ത്ത് രണ്ട് ബ്രെഡ് എടുത്തു വയ്ക്കും, എന്നിട്ട് ആഹ് ബ്രെഡിന്റെ മുകൾഭാഗത്ത്. കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതങ്ങ് തിരിച്ചിടും. എന്നിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് സാൻഡ്‌വിച്ച് ആയി.
ആഹ് സാൻഡ്‌വിച്ച് പോലെ ഉണ്ടാക്കുവല്ലേ അത്.
ച്ച വതി
ആഹ് അത് കൊള്ളായിരുന്നു അത് ഞാൻ ട്രൈ ചെയ്ത് നോക്ക ഇനി അത് കൊള്ളാര്
അത് ഞാന് ഇങ്ങനെ ഇവടെ എടക്കെടക്ക് ഇങ്ങനെ ചെയ്ത് നോക്കും ഒരു ബ്രെഡും അല്ല രണ്ട് ബ്രെഡും ഒരു മുട്ടയും ആഹ് അത് നല്ല രസാ നമ്മള് ആഹ് ഒര് രണ്ടൂടെക്കെ ഒരുമിച്ചൊക്കെ ചേരുമ്പോ ഒരു വല്ലാത്ത ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ്
ഉം ഉ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ കൊള്ളായിരിക്കുവല്ലോ
ആഹ് കൊള്ളാം നല്ലതാണ് വയറും നെറയും
ഉം അങ്ങനെ ഞാന് ട്രൈ ചെയ്യാ ഇനിയിപ്പ അത് എനിക്ക് അറിയത്തില്ലായിര്ന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ റ്റൂന്നുള്ളത് അപ്പൊ ഇനി അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാ
ച്ചാറു ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം അതും നല്ല ടേസ്റ്റ് ആണ്. അത് ബ്രെഡ് എട്ത്തിട്ട് ബ്രെഡിന്റെ രണ്ട് സൈഡിലും ബട്ടർ തേക്കണം
ആഹ് അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
തിരിച്ച് നെറച്ച് വിട്ടാതി.
ആഹ് നല്ല അതിന്റെ ആ ഒരു ഷെയ്ഡ് മാറുന്ന തെ ആവുമ്പോഴത്തേനും എടുക്കണല്ലേ ഉം ഞാ അത് ചെയ്തിട്ടുണ്ട് പണ്ട്
മഅ ഇതിനെക്കെ എണ്ണ കൊറച്ച് മതി
ആഹ് ആഹ് പിന്നെ വേറെന്തോന്ന് ഞാന് ഇങ്ങനെ ഞാന് ഇങ്ങനൊള്ള ചെറിയ ചെറിയ ഇതൊക്കേണ് ബിരിയാണി ഒക്കെ വെക്കാ അറിയാ മോന്ക്ക്
ബിരിയാണി മുഴുവനായിട്ടും അറിയത്തില്ലെങ്കിലും ചെറ്തായിട്ടൊക്കെ വെക്കും.
ഞാനും ഉം ആ ഒരുപാട് സാനങ്ങളും വേ
ഉം ഒരു പാട് സാധനങ്ങളുംവേ. അല്ലെങ്കി ബിരിയാണി കിറ്റ് കിട്ടും.
ബിരിയാണി കിറ്റ് കിട്ടും. അതിനകത്ത് എല്ലാ സാധനങ്ങളും കാണോ? പിന്നെ പച്ചക്കറികള് മാത്രം അമ്മള് ആഡ്യ്താ മതിയായിരിക്കു
ആഹ് അത് മാത്രം അതും ചിക്കനും മാത്രം ആഡെയ്താമതി. ബാക്കി എല്ലാം അതിന്റെ അകതന്നെ ഉണ്ട്
ആഹ് ആഹ് ശരിയാണ്
അത് കൊറച്ച് എളുപ്പമുള്ളതാണ്
ആഹ് ബിരിയാണി വെക്കുന്നത് അല്ലെ?
ഉം ഉം അല്ലെ പിന്നെ ഫ്രൈ റൈസ് വെക്കണം.
ആഹ് അത് സപ്പറേറ്റ് ഇട്ട് വെച്ചാ മതിയല്ലോ എടാ റേഷൻ അരി വെച്ച് അങ്ങനെ ഒണ്ടാക്കു ക്കൂന്ന് പറയുന്നു പക്ഷെ എനിക്ക് വല്യ ധാരണ ഇല്ല അയ്നെപറ്റി
കിട്ടും കിട്ടും അത് നമ്മള് എസൻസുണ്ടാക്കി ള്ള കാര്യങ്ങളോക്കെ ഇടുമ്പോ ഇതിന്റെ ആ ഒരു ടസ്റ്റ് കിട്ടും.
ആഹ് ആ അരി അങ്ങനായി വരോ ഇതിന്
അങ്ങനെ വരോന്ന് ചോയ്ച്ചാൽ വരത്തില്ല, റേഷനരിപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ബാക്കിയുള്ള ഐറ്റംസോടെ ചേർക്കുമ്പോ നല്ല ടേസ്റ്റാണ്.
ആഹ്
ലാഭവും ആണ്.
ആഹ് ആഹ്
ഭയങ്കര വെലയല്ലേ ഇപ്പം.
ശരിയാണ്
ആവുമ്പോ വെല്ല്യ വെലയില്ല.
ആ അത് നമുക്ക് വീട്ടില് അവൈലബിൾ ആയിട്ട് അതൊണ്ട് ബെറ്ററായിരുന്നു അത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ ചെയ്ത് നോക്കിയാണെങ്കിൽ കൊഴപ്പൊല്ല
പിന്നെ ബിരിയാണീലെ ഡാൾഡ കൊറച്ച് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്
ആഹ് എന്താ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാ
ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും
കൊഴുപ്പൊക്കെ അല്ലേ, അത് കൊണ്ടായിരിക്കും, ആഹ് കരളിനെയൊക്കെ ബാധിക്കുവായിരിക്കും അത്
ഉം നമ്മളാ ബിരിയാണി കിറ്റ് വേടിക്കുമ്പോ അയ്നകത്ത് ഡാൾഡ കാണും
അതെങ്ങനെ എല്ലാരും ഉപയോഗിക്കാറുണ്ടാ?
കിറ്റ് വേടിക്കുന്ന എല്ലാരും അത് ഉപയോഗിക്കും- കൊറച്ചു പേരൊക്കെ കാണു ഉപയോഗിക്കാത്തത്. കാരണം പൈസ കൊട്ത്ത് വേടിക്കുന്നില്ലേ-
ആഹ് അതോണ്ട് ഉപയോഗിക്ക്
അത് ഉപയോഗിച്ചൂടെന്നാണ് പറയുന്നത്-
ആഹ് അത് എണ്ണയ്ക്ക് പകരായിട്ട് ഉപയോഗിക്കുന്ന സാനാണോ-
എണ്ണക്ക്പകരഉപയോഗിക്കുന്നെആണ്. പക്ഷെ അതിന്റെകത്ത് കൊറച്ച് കൊഴുപ്പൊക്കെ കൂടുതലാണ്
മ് മ്ഹ്-
അത് കൊണ്ടത് പ്രശ്നാണെന്നാണ് പറയുന്നത്-
ആഹ്. അങ്ങനെ അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കുന്നേണ് നല്ലത് ല്ലേ-
അതുപോലെ തന്നെ മന്തി കഴിക്കുന്നതും പ്രശ്നാണ്
അതന്ത് മന്തി നല്ലതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്
മന്തി നല്ലതാണ്. പക്ഷെ അതിൽ കിട്ടുന്ന മയോണൈസ് കൊറച്ച് പ്രശ്നാണ്-
ആഹ്. ഹ പക്ഷെ അത് നമ്മള് തന്നെ ഒണ്ടാക്കി എട്ക്കുന്നത്-
നമ്മള് തന്നെ ഒണ്ടാക്കിയെടുത്താലും കൊഴപ്പയില്ല- അതുപോലെ തന്നെ ബി എചുടാ- അതുപോലെ തന്നല്ലേ ചിക്കനും ആഹ് ഒണ്ടാവും- അതിലുള്ള ചിക്കനും കൊഴപ്പാണ് മുഴുവൻ വേകുന്നി ല്ലല്ലോ?
മ്ഹ് അതാണ്-
ഉം ഇങ്ങനെ കൊറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മന്തി എന്നും കഴിക്കുന്നതും പ്രശ്നമാണ്-
ആഹ് അത് അങ്ങനെന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ പിന്നെ ചില ആളുകൾ ഫാസ്റ്റ് ഫുഡുകൾ മാത്രം- ഡെയിലികഴിക്കുന്നവരു മാത്രം കഴിക്കും-
ആഹ് ഇതിപ്പോ എന്ത് കഴിച്ചാലും പ്രശ്നമാണ് പൊതുവെ പർ
ശരിയാണ് നമ്മള് ആരോഗ്യകരായിട്ട് ഇരിക്കണംന്ന് ഉണ്ടെങ്കിൽ ന നമ്മളന്നെ ആഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ബെറ്ററ്
നമ്മള് പാകം ചെയ്ത് കഴിച്ചാലും പുറത്ത് നിന്നും മേടിക്കുന്ന സാധനങ്ങളെല്ലാം മായം ഉള്ളതായിരി
ഉം അത് ശരിയാണടാ അത് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ അല്ലെന്നുണ്ടെങ്കില് നമ്മള് കൃഷി ചെയ്യണം.
കൃഷി ചെയ്യണം വിഷയം അതും കുറച്ച് മെനക്കേടാണ് ഈ ജോലിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ഉം അല്ലെങ്കിൽ അതിനായിട്ട് നിക്കണം
ഉം അത് അങ്ങനെ ചെയ്ത അവരെ ജോലി പോകും
ആ അതാണ് പ്രശ്ന അത് അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് ജോലിയൊക്കെ കളഞ്ഞിട്ട് നൽക്കണം പക്ഷേ ആത്മാർത്ഥമായിട്ട് നിന്നാ ബെനിഫിറ്റ് ഉണ്ട്
പക്ഷെ അങ്ങനെ എത്ര പേര് നൽക്കും
ഉം അങ്ങനെ നിക്കില്ല ഇന്നത്തെ സമൂഹത്തി അങ്ങനെ നിക്കത്തില്ല
നിക്കത്തില്ല അവരെങ്ങനെയായിട്ട് എൻജോയ്മെന്റ് ചെയ്യുമ്പോ അതെല്ലാം ചെയ്യും
ആഹ പക്ഷെ അത്രത്തിൽ അത്രത്തോളം നമുക്ക് രോഗങ്ങളും വന്ന ചേരും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്തെല്ലാം പ്രശ്നം ഉം അതൊക്കെ നമ്മള് അത് ക ജി അവയവങ്ങളൊക്കെ തന്നെ അതാണ് എല്ലാവർക്കും കുഞ്ഞി പ്രായത്തിൽ തന്നെ ആരോഗ്യ രോഗങ്ങളൊക്കെ ആയിട്ട് ഗുളികയ്ക്ക് കഴിക്കേണ്ടതായിട്ട് വരുന്നത്
അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് വരെ രോഗങ്ങളാണ്
ആ അതാണ് അതൊക്കെ ഇതിന്റെ പിന്നിലാണ് എല്ലാ ഭക്ഷണത്തിന്റെ നമ്മുടെ ആഹാരത്തിന്റെ ശീലങ്ങളാണ് ശീലങ്ങൾ ആണ് ശീലങ്ങളാണ് ആരോഗ്യശീലങ്ങളും ആഹാര ശീലങ്ങളും ഒക്കെയാണ് ഇതിനെ ബാധിക്കുന്നത്
ആഹാരം കണ്ട്രോൾ കൺട്രോൾ ചെയ്ത് കഴിക്കണം
ഉം ഡയറ്റ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല
ഉ് ഡയറ്റൊക്കെ വെക്കുകയും കൂടുതും ചോറിനേക്കാൾ കൂടുതൽ സസ്യാഹാരങ്ങളൊക്കെ കഴിക്കണം ഇലക്കറികള് മീൻ മുട്ട അങ്ങനെയുള്ളത് കഴിക്കണം അങ്ങനെ
ശരിക്കും നമ്മളിപ്പോ അല്ലാതെ മേടിക്കുന്ന ഈ ഇറച്ചികളിലൊക്കെ അങ്ങനെ ഒരുപാട് ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാ ഒരുപാട് കുത്തിവെപ്പ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട
ആഹ ഇറച്ചിയും മീനും എല്ലാം കുഴപ്പമാണ്
ഉ ഹ
ഫോർമാലിനാണെങ്കിൽ കോഴിൽ വേറെണ്ടോ
ആ അത് അകത്തോട്ട് പോകുമ്പോഴത്തേനും പ്രശ്നമായിട്ട് മാറും
ഉം ഇല്ലെങ്കിൽ മീനും നമ്മൾ വീട്ടിൽ തന്നെ വളർത്തണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇല്ല നമ്മളെ വീട്ടിലും വളർത്തുന്നില്ല നമ്മളും എല്ലാം പുറത്തു തന്നാണ് വെടിക്കുന്നത്
ആഹ് അതാണ് പക്ഷെ അങ്ങനെ നമ്മൾ കടലിൽ നിന്ന് കഴിക്കുന്ന അതിന്റെ അത്ര ടേസ്റ്റ് നമുക്ക് തോന്നൂല നമ്മള് പണ്ടേ കൃസ്പി കഴിച്ചു ശീലിച്ചൊരു ശീലായതൊണ്ട്
ശുദ്ധമായാതു കൊണ്ട് ആ ടെസ്റ്റ് കി
ആഹ് അതാണ് അതാണ് ആ ടെസ്റ്റ്‌ കിട്ടത് പക്ഷെ നമ്മുക്ക് ആ പഴയ മറ്റെ റ്റെ അതിനോടായിരിക്കും താല്പര്യം കൂടുതൽ നമ്മൾ കഴിച്ചു ശീലിച്ച് വന്നതുകൊണ്ട്
ഇപ്പൊ നമ്മള് ശുദ്ധമായ തക്കാളി നോക്കയാണെങ്കിലും കടന്ന് വെടിക്കുന്ന തക്കാളി നോക്കയാണെങ്കിലും രണ്ട് രണ്ട് രീ തിയുള്ളയിരിക്കല്ലോ നമ്മൾ കൃഷി ചെയ്യുന്ന ആണെങ്കി അത് മാത്രല്ല കൃഷി ചെയ്യുന്നണെങ്കിൽ കാണാൻ അത്ര ഭംഗിയൊന്നും കാണൂല്ല പക്ഷെ കടന്ന് വേടി ക്കുന്ന ആണേൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഫ്രഷാ പക്ഷെ ഗുണം നോ ക്കെയണെൽ വീട്ടുണ്ടാക്കുന്ന ആയി വീട്ടിൽ വെക്കുന്നായിരിക്കും കുറച്ചുടെ നല്ലത്
ഉം അതെ
കാണാൻ കുറച്ച് മോശവായിരിക്കും പക്ഷെ നല്ല ഇതായിരിക്കും
ഉം ബെനിഫിറ്റുണ്ട് അതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആരും ഇപ്പം മുതിരൂല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തില്.
ഇന്നാരും ചെയ്യൂല എല്ലാരും
ഉം അതാണ് ഉം അതാണ് പ്രശ്നായിട്ട് വരുന്ന
ഉം പെട്ടെന്ന് മേടിക്കാൻ മറ്റേ ഇൻസ്റ്റന്റ് ഫുഡ്ഡൊക്കെ മേടിച്ച് കഴിക്കും. വേഗം ഒണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങള്.
ഉം അതൊക്കെ കഴിച്ച് കഴിച്ചാണ് ആരോ ഉം കൊച്ച് കുട്ടികൾക്ക് പോലും അസുഖങ്ങളക്കെ ബാധിക്കുന്നത്. ഉം എന്നാ പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ അവിടെ എന്ന പിന്നെ ശെരി എന്നാ ആഹ് ശെരി